അടിക്കറായില്ലേ ചായ കുടിക്കാനായില്ലേയ്ക്കാ
ഏഹ്
ആഹ് എന്താ അറിയായി ആ നാല് മണി ആയി മാപ്പള ഒറങ്ങി നീക്കാരായികണൂ
അഹ് നാല് മണിക്ക് എന്തങ്കിലും പലഹാരം ഉണ്ടാക്കലുണ്ടോ
ആഹ് എടക്കൊക്കെ ഇണ്ടാക്കും മി മിഞ്ഞാന്ന് ഇണ്ടാക്കിയാന്നു ഉണ്ണിയപ്പത്തിന് കൽക്കെചിട്ട് അത് ഇണ്ടാക്കിന്നപ്പ ശർക്കരൊക്കെ കഴ്ഞ്ഞു ഇന്ജ് പൊടിപ്പിച്ചിട്ടില്ല ഇണ്ടാകുമ്പോ എന്തേലൊക്കെ ഒന്ന് ഇണ്ടാക്കണം അവർക്ക് ആ ചെള്ളേ ഇഷ്ടംപൂവടെ
ലീവുല്ലേ
പൂവട ആ പൂവട ഇണ്ടാക്കണ്ട അവരിക്ക് അതാ ചെള്ളേക്ക് നുല്യാരം പിടിച്ച പണി അത് കെറ്റ് കൊടുക്കും ബ്രസ്ക് കൊടുക്കും ചോറ് കൊടുക്കും വെന്തള്ളാച്ച ഉള്ളക്ക കൊടുക്കും
ആഹ് ഇവിടെം തന്നെ എന്തെങ്കിലക്ക കാടിയാണ്ടിയില ഉ ഉം കടിയൻ എന്തങ്കിലും ഒക്കെ വാണ്ടി വരും ഇല്ലെങ്കിൽ ഞാൻ എർത്തും കടിയില്ലേ കടിയില്ലെങ്കിൽ ഞങ്ങള് ഇപ്പം പീടിക്ക് കൊയാരാറീം അങ്ങനെ കാട്ടില് കടില്ല ഇബടെ കടി ഞങ്ങള് പീടി പോയി കൊടുന്നോണ്ട് അറീം
ആഹ് ഞങ്ങള് അങ്ങനെ സ്കൂൾ ഇട്ട് വരുമ്പോ ഞങ്ങ വണ്ടി ല്ല്യ അപ്പ ചെലപ്പോ അങ്ങന വേടിച്ചിട്ട് ആ കടേ തന്നെ തിന്നാൻ കൊടും ഞാന് സ്കൂളിന്റെ അതിനേ ഞാൻ കൊണ്ടാകാൻ കൊണ്ടരാനും പോവല്ലേ ചെയ്യാ
ആ ഇങ്ങള് നടന്ന് കൊണ്ടെയാക്കലും കൊണ്ടരുന്നല്ലോ ആ
ആഹ് അപ്പൊ അതിയേരെ പോകുമ്പോ ഇങ്ങനെ ഇണ്ടാക്ക ക്കണ്ടാവേ അപ്പം ഇല്ല ആ ചെലപ്പം അവിടെ ഇരുത്തിയിട്ട് തന്നെ കൊടുക്ക
ആഹ് അവിടന്ന് തന്നെ അങ്ങനെ ആ ഇവിട തന്നെ എന്തെങ്ങിലും ഒക്കെ വാണ്ടി വരും ര രണ്ട് മൂന്ന്
ആഹ് എന്നൊന്നും ചെയ്ത് കൊടുക്കൂലട്ടോ അത്ങ്ങനെ പറയും ആഹ് അവള്ങ്ങനെ പറയും കാണുമ്പോ ഇമ്മ ചേക്ക് മേടിച്ച് വരും മ്മ ച്ചേക്ക് മേടിച്ചരും ക്ക അപ്പോ പിന്നെ പൈസ ഉണ്ടാകുമോൾ ഞാൻ കൊണ്ടോയിട്ട് അത് വെടിച്ചുകൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യ അയിന് പന്ത്രണ്ട്
കാൽത്തപ്പോ അല്ലെങ്കി നെയ്യപ്പോ പൂവടെ
ഉം പൂവടെ ഉണ്ടെങ്കി എന്റെ മാപ്പിളക് വേറൊന്ന് ഒന്നും വണ്ട
പൂവടയാ
എത്രണ തിന്നണ്ട് തന്നെ അറിയണ്ടാവൂല ഉം ഉണ്ടാക്കിയാ മതി ആകൂല
നിങ്ങൾക്ക് ശർക്കര ഉണ്ടാക്കൽ അതോ പഞ്ചസാര കൊണ്ടോ
രണ്ടും ഉണ്ടാക്കും ശർക്കര കൊണ്ട് പുഴുങ്ങും പഞ്ചസാരകൊണ്ട് പൊരിക്കും
ആഹ് ആഹ്
ഉണ്ടാക്കിട്ട് ഇപ്പൊ പിന്നെ വേറൊരു ഉന്നക്കായർഞ്ഞ സാധനം കൂടി ഉണ്ടാക്കുന്നുണ്ട് രണ്ട് ചെറിയ നേന്ത്ര. ള്ളിച്ചാലും രണ്ട് നേന്ത്രം പണ്ണിക്കായല്ല രണ്ട് നേന്ത്ര അപ്പ അള്ളിച്ചാലല് അതുകൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കും നല്ല ടേസ്റ്റാ
ആഹ് ആഹ് ഉള്ളില് തേങ്ങയും പൻസാരിം ഇട്ടച്ചാണ്ട്
അങ്ങനെല്ല അത് റവൊക്കെ കൂട്ടിട്ട് കുഴച്ചിട്ട് ത് ഒരു യൂടൂബില് കണ്ടാ ഞാന് അപ്പൊ അങ്ങനെണ്ടാ ല്ല രസണ്ടപ്പൊ കുട്ട്യൾക്കൊക്കെയ്ഷ്ടാ അയ് തോനെ പഴൊന്നും വേണ്ട അപ്പ രണ്ട് പഴണ്ടായാലും ഒരു വെല്ല്യൊരു പഴാണ്ച്ചാലും അതേറ്റുണ്ടാക്കാ പ്പോ മിഞ്ഞാ അതേനങ്ങനെ ഒരുപഴേ ര്ക്ക്ണ്ടായോണ്ട് തേങ്ങീം ചെര്കി ആ കെട്ട്ണ്ടാക്കി അപ്പൊ അപ്പൊ തോനാവണില്ല്യാ അതേപോലെണ്ടാക്ക അപ്പൊ കൊറച്ച് ട്ട മൈതിട്ട് അയ്ല്ങ്ങ്താക്കിയിട്ടൊക്കെ പൊര്ച്ചൊട്ത്തപ്പൊ ഒൽക്കൊക്കെ നല്ലൊം പറ്റിക്ണ്
ആഹ് ആഹ് ബിസ് കേറ്റോ അല്ലെങ്കി റസ്ക്കോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലൊക്കെ ച
ആഹ് അതൊക്കെ ഇഷ്ടാ ബ്രഡ് കിട്ടണെങ്കി ഒന്ന്ല്ലെങ്കി പൊരിക്കണോ അല്ലെങ്കി ജാമ് വേണം. ഏഹ് ജാമ് വേണം
ആഹ് ആഹ്
ഇഡ്ഡ്‌ലി
ബ്രെഡ് വെല്ലാ പോകൂല കാശൊപ്പിയണ്ടോ അങ്ങനെയൊക്കെക്കെ കണ്ട്
ആഹ് ഹോർലിസും ബൂസ്റ്റും അതൊക്കെ തന്നെഷ്ടം തൊന്നരാടം ദിവസങ്ങളും പർഞ്ഞ പോലെ വേട്ച്ച് കൊട്ക്കുകയും ചെയ്യും. അത് നാത്തൂന്റെകുട്ടി പാലൂടി നിർത്തിയപ്പ അയ്ന് മൂന്നേരം അത് മാത്രേ കുടിയ്ക്കുള്ളൂ അത് കൊട്ക്കും അപ്പൊ അയ് കൊടുക്കുമ്പോ അഞ്ചാള്ക്കും മാണം. ആഹ് വാക്കി അഞ്ചാൾക്കും വേണം. ഉം ആഹ് പേക്കറ്റ് പാലെന്നേണല്ലോ
കാര്ണം വ്ടെ സൊസൈറ്റീക്ക് പാല് പോകും ആറ് മണിക്ക് രാവിലെ സുബൈയ്ക്ക് ആറ് മണിക്ക് സൊസൈറ്റീത്തെ പാല് ഒരു ഓട്ട്രോഷീല് ങ്ങനെ കൊണ്ടോവൽണ്ട് ഒരു കാക്ക അപ്പൊ ഞങ്ങള് റോട്ട് പോയിന്ന് കാണ്ട് ങ്ങനെ വാങ്ങാനാണ് ഞങ്ങക്ക് വാണ്ട്യത്. എന്റെ മോക്ക് പാലുടി നിർ ത്തീക്ക്ണല്ലോ അപ്പൊ പിന്നെ ഓക്കും വേണം ഉം ഉം പാലിന് പാലിനൊക്കെ വെലൂടീക്ക്ണല്ലോ പോ
ഹോർലിസുംപേക്കറ്റും മേടിക്കും ന്തും മേടിക്കും അത് ണ്ടാക്കി കൊടുക്കും. ണ്ടാവുംമ്പോക്കെ ഓരോ ദിവസൊ ഓരോ സൈസാകും ഇന്നത്‌ന്നൊന്നുല്ല ത് ബിസ്ക്കറ്റാ ബേക്കറിന്നൊന്നും തിന്നൂല്ല ബിസ്ക്കറ്റ് റസ്ക്ക് ബ്രെഡൊക്കെ വാണ്ടേ മിച്ചറും മുർക്കൊന്നും പറ്റൂല്ല
ഏഹ് വടെ പിന്നേ കുട്ടികളത് ണ്ടല്ലമ്മോ നൽണ്ണെണ്ടാവുമ്പോ പിന്നെഏതുട്ട്യാലും ഓരുക്ക് തെക് യൂലല്ലോ ഉം അപ്പൊ ബേക്കാറിട്ട്യാ ഒരു പേക്കറ്റാണ്ട് പൊട്ടിച്ചാ അത് കൽച്ചലാക്കാ
ഒരൊറ്റ കണക്ക് ന്റെ മകൻ ആഹ് ഇന്റെ ഒരു മക രണ്ടാമത്തോനിക്ക് ഒരു പേക്കറ്റ് പൊട്ടിച്ചാ ആ പേക്കറ്റ് മുഴ് കെജോളം തിന്നണന്നാ നിച്ചള്ളൂ ഒരാൾക്കറ്റൊക്കെന്നെ കൊറെ ഫിഫ്റ്റിവിറ്റി വേണം കൊറെ പാരലേജ് വേണം കൊറെ റിസ്ക് വാണു ഉം അതാണവന്റെ കാ അ ഞ്ഞിപ്പോ ചായടെ നേര്ത്ത് വേറെന്തെങ്കിലും ബി ബിരിയാണിണ്ടെങ്കി അയ് കൊട്ത്താലും പറിം ക്ക്ന്ന് ചായ ബിസ്ക്കറ്റും തന്നിട്ട്ല്ലാണ്ട് പിന്നി അതെന്നെ വേറെടുത്ത് തിന്നും. വേറെ എന്തെങ്കിലും നല്ലത്ണ്ടെങ്കി കൊട്ത്താലും അ ഓണ്ടൊക്കെ തന്നെ അവരെ പണി എത്രണ്ണം വേടിച്ച്
ദ് ച്ച് വാണ്ടാ ച്ച് മുട്ടായതീ ആഹ് ഇത് കൊണ്ടറിം ന്നട്ട് ബേക്ക്ല് വല്ലതും കൊട്ത്താല് മ റ്റേതും തിന്നും. അപ്പൊ എല രണ്ടും തിന്നു
പക്കായി കഴിഞ്ഞഴ്ച്ചപ്പൾ നാല് വേഗറ്റ് കൊടുന്നയ്ച്ച അതൊക്കെ കഴിഞ്ഞപ്പ ഈ ആഴ്ച ഇന്നലെ പിന്നെയും കൊടുന്ന് വച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പാർലേജ് ഒരു പാക്കറ്റ് ബസ് ഉം കണ്ടാ പയിക്കന ഉണ്ടാക്ക കബോർഡ് മുയുവൻ തപ്പുക അതൊക്കെ തന്നെ പണി അവര് പിന്നെ അതും പോര വാ ഏ ആഹ്
നാത്തൂൻ എധ്യേ കുട്ടികളപ്പല്ലേ
ല്ലാടാ ആഹ് ഇണ്ട് ഇണ്ട് ഉം ഉണ്ട് ഉം മാങ്ങോ കൊടെന്നക്കാ മകള് ഏ ഉണ്ട് ഉണ്ട് വുംണ്ട് നോക്കണ്ട്
ഏ അപ്പൊ അവല് ഇവിടെ സ്ഥിരായിട്ടരിക്കല് ആഹ് അപ്പൊ ഈ വീടി ഞ് ഓൽക്ക് കൊടുക്കാനാതോ പൊളിച്ചോ എന്താ ചെയ്യണ്
അതൊ വിചാരിച്ചിട്ടില്ല നോക്കപ്പ എല്ലാരും അങ്ങനെയന്ന നമക്കറിയില്ല തുടങ്ങീട്ട ഇല്ലല്ലോ തുടങ്ങീട്ടില്ല നമ്മളറിയ നമ്മളൊന്നും പറയാൻ പറ്റില്ല ആ ഇന്നലെ എന്റെ മകള്
നാത്തൂന്റെ പുതിയാപ്പള ഇങ്ങട്ട് വരലുണ്ടോ
ഉം വരും വരും അപ്പ ഇൊക്കെ പോയിട്ടൊക്കെ എന്തൊക്കെയ മേടിച്ചിട്ട് സാധനം കുട്ടി ജയ്സിയ ഒക്കെേടിച്ചച്ച് വന്നട്ടാ എന്താ ഫിഫ ഫിഫയുടെ എന്താ കപ്പില്ലേ കപ്പന്റെ ഫുട്ബോൾ വിടെ
ആഹ് ഫുട്ബോൾ കണ നിങ്ങളെ മക്കൾ നിങ്ങളടെ മക്കൾക്കൊക്കെ ഇണ്ടോ ടീമ ഒക്കെ ഉണ്ടോ
ഇന്റെ മൂത്തമകൻ അയിന്റെ പ്രാന്തായിട്ട് മൂന്ന് മണിക്കുംന്തനൊക്കെ എന്താ അവിടെ ക്ലബ്ണ്ടാവില്ല ആണുങ്ങൾ ഇരി ഇത്ര സ്ഥലം അവിടെ കൊണ്ടാക്കി കൊടുക്കാനൊക്കെയ പറയണത് പന്തള കാണാനത്ര ഉം ആറ് ആറ് മണിക്ക് നീച്ചിട്ട് പോരെ ഏ ഏതാ അർജന്റീന ആണോ അർജന്റീന ടീംട് ചെറുത അതൊന്നില്ല റൊണാൾഡോന്റെ മെസ്സിൽ നിന്ന് മേടിച്ചുോണോ അല്ല എന്താ എന്താ പറയ ജെയ്സി ഒരാള് മ എന്തിന്റെ ബ്രസീലിന്റെ മേടിച്ചുക്കണ ഒരാൾക്ക് ഉല്ലതന്നൊന്നുമ ഇല്ല ഉള്ളു
ങ്ങനെ തന്നെ ഒരാള് ബ്രസീല് ഒരാള് അർജന്റീന ഒരാള് ഏഹ് പോർച്ചുഗലോ
വേടിക്കാ ചത് മേടിക്കാണ്ടട്ടോ മെസ്സിഡ മേടിച്ചാൽ മതി മൂത്തോന് ആഹ് മെസ്സീഡ മേടിച്ചാ മതിന്ന് അവൻ പറയണണ്ട് ഇപ്പ ഇന്നലെ വെള്ളിയാഴ്ച ആഹ് വെള്ളിയാഴ്ച എന്താ പള്ളിയുടെ അധം മാങ്ങ എണ്ടടുക്കുക ഉമ്മച്ചെ മാങ്ങ പേട പച്ച മാങ്ങ മേടിച്ച അപ്പന്റെട്ത്ത് പൈസല്ല അപ്പന്നല ആശുപത്രിക്ക് പോയിവരുമ്പ. മാങ്ങ കണ്ടപ്പോ അത്‌ മേടിച്ചിനി അപ്പൊ അത് ചെത്തി തിന്നാൻ കൊടുക്കാണ് അവൾക് ഇന്റെ ചെറിയ മകൾക്ക് ഉ അപ്പൊന്നലെ അ ആശുപത്രിൽ പോയി വരുമ്പോ അത് വെടിച്ചു പോന്നതാ അവളന്നെ അവളെന്നെ തിന്നാ ഉം
ആഹ് ആഹ് എന്താ ഈ അ ചെറിയോൾ ന്നെ അതന്നെ ആഹ് പനി പലെ വിധം പനിയാണല്ലോ കഴിഞ്ഞ കൊല്ലം ഇവിടെ ഞങ്ങളെ പേരയില് മഞ്ഞപ്പീത്തായിരുന്നു മഞ്ഞപ്പിത്തെരുന്നു ഇവിടെ വെക്കേഷൻ ഇണ്ടല്ലോ സ്കൂള് പൂട്ടിയ വെക്കേഷനിൽ അങ്ങട് തുടങ്ങിയേ
ഇബടിം ഇണ്ടായിനി നാത്തൂന്റെ മകൾക്ക് ലാഞ്ചന ഇണ്ടായിട്ടുള്ളൂ ചെറുതായിട്ട് ഇന്നാലും അങ്ങനെ മാ ഇണ്ടായി പോയി വേറെ ആർക്കും ഇണ്ടായൊന്നുല്ല കുട്ട്യൾക്കൊക്കെ
അയിന് വെക്കേഷന് മൂത്തച്ഛന്റെ ചെറിയേ ഇണ്ടായി അത് കഴിഞ്ഞപ്പോ വലിയുട്ടി ക്കായി അത് കഴിഞ്ഞ്ങ്ങാട്ട് ഇന്റുട്ടിക്കായി ആഹ് ആഹ് അയില് പി ഇന്റുട്ടിക്കായി ഇന്റെ കുട്ടീന്റെ കഴിഞ്ഞിട്ട് ഇൻക്കായി ഏഹ് ഞങ്ങളോടെ ആക പെര പര ക്കണ്ടായി ഇച്ച് ഏഹ് ആറു മാസോ ആറു മാസക്കെ ഇന്ക്ക് ഇണ്ടായിനു ഇന്റതാണ് മാറി കിട്ടാൻ പരം ആഹ് ആഹ് ഇന്റത്തയിന് പിത്തത്തിലേനു പിത്തത്തിലേനു മ ഏഹ് മഞ്ഞപ്പിത്തണ്ടായിനെ അപ്പൊ അത്‌ എന്താണ് മാറിക്കിട്ടാന് ഞ ആഹ് മൂത്താല് മഞ്ഞപ്പി ത്തം മൂത്താല് നല്ലോണം ഇതാവും പക്ഷേ ഇൻക്ക് പറ്ഞ്ഞാല് എന്താ മഞ്ഞപ്പിത്തം ടെസ്റ്റെയ്താല് കൊറയില്ല ഞാനൊരു മഞ്ഞക്കളറേനു അഹ് കൊറെ കാലം ആ മഞ്ഞ കളർ ഇണ്ടായിനു ആ മഞ്ഞണ് മാറിക്കിട്ടാൻ നല്ല പ്രയാസേരുന്നു എത്രേ പൈസാവും ആഴ്ച്ചീല് ആഴ്ച്ചീല് ടെസ് റ്റി‌ന് ഒരു പൈസ ഏഹ് പിന്നെ മരുന്നിനൊരു പൈസ ഡോക്ടറെ ഫീസ് ആയിരം രണ്ടായിരം റുപ്യാ മാ ആഴ്ച്ചീല് ആഴ്ച്ചീല് അതെന്നെ
ഞങ്ങള് ഇന്നാല്
പക്ഷേ ഞങ്ങളൊക്കെ നല്ലോ ശ്രദ്ധ കൊടുത്തീനു അ നല്ലോ പ് മഞ്ഞപ്പിത്തം ഇണ്ടായപ്പോ ഒരാ ക്ക് ഇണ്ടായപ്പോ തന്നെ ഞങ്ങള് നല്ലോണം കര്തീനു പക്ഷേ അഹ് ഇണ്ടായി അള്ളാന്റെ വിധി ഇപ്പൊ അങ്ങനേക്കാരം ആകെ ഇണ്ടായി പോവാനേക്കാരം ഞങ്ങള് നല്ലോം ശ്രദ്ധി എളച്ചൻ ഗൾഫ്ന്ന് വന്നീനു എളച്ചനുണ്ടായി എളച്ചിക്കുണ്ടായി എല്ലാ ർക്കും ഇണ്ടായിനു പിന്നെ ഇവടെ ഇല്ലാത്തെ മൂ ത്തച്ചിക്ക് പിന്നെ ചെറുപ്പത്തില് ഇണ്ടായിനർഞ്ഞു അതോണ്ട് ഓള്ക്ക് ഇണ്ടായില്ല പിന്നെ മൂത്തച്ഛൻ എന്നും മൂത്തച്ഛൻ പിന്നെ പ കാര്യായിട്ട് പെരീന്നറഞ്ഞാ നേരം വെള് ത്താ ഏഴ് മണിയാവുമ്പോ കടേക്ക് പോവും പിന്നെ എട്ട് മണി ഒമ്പണി പത്തണിക്കാ വര്യാ അപ്പോത്തിന് കടക്കല് തൊടങ്ങീക്കും അതോണ്ട് പിന്നെ മൂ ത്തച്ഛനുണ്ടായില്ല ഇവടെ പെരീല് വല്ലാതെ സ് ടൈം സ്പെന്റെയ്യാതോണ്ട് അപ്പോ വേ ന്നെ അവടെ അങ്ങനീം ഇണ്ടായില്ല പിന്നെ ഇമ്മാക്കും ഇമ്മാക്ക് പെരും പേടിയേനി ഇമ്മ എന്ത് സാനം തൊടുമ്പളും കഴ്ക്കീട്ടും പുട്ച്ചിട്ടൊക്കേനു അപ്പൊ പിന്നെ ഉമ്മാക്കും ഇണ്ടായില്ല അതൊണ്ട് അങ്ങനെ അങ്ങനെ കഴിച്ചിലായി ഹയ് മഞ്ഞപ്പിത്തെ മറക്കൂല
ഉം വല്ലാതെ ഇതന്നെ ഇപ്പോ തന്നെ ചിക്കൻ ബോക്സൊക്കെ ഇണ്ടായിര്ന്നത്
ആഹ് ഇപ്പച്ചി ചിക്കൻ ബോക്സ് ചിക്കൻ പനി ആഹ് എന്തക്കെ ഡെങ്കി പനിയൊക്കെണ്ട് പറിയ്ണ്ട്
ഇന്റെ ഇമ്മാക്ക് ത ക്കാളിപ്പനി ഇണ്ടായിക്ക്ണു മണല് ഇണ്ടായിക്ക്ണു അപ്പോത് ചിക്കൻബോക്സ്‌ ഇണ്ടായിക്ക്ണ് ഇന് ക്ക് ഇണ്ടായിക്ക്ണു സ്കൂള് പഠിക്കിണ ടൈമില് ചിക്കൻ ബോക്സൊക്കെ
ഏഹ് ഇന്റെ മോന് തക്കാളി പനി ഇണ്ടായിനു ചെറിയോന്ക്ക് ആഹ് ചെറ്യേ കു
ഉം നല്ല പ്ള്പ്ളേനായിറ്റ്ള്ളെ എന്താ തൊയിരക്കേട് എന്താ നല്ല വർത്താനം തന്നെ ഏഹ് ന്നാ ചായ കൊടുക്കട്ടെട്ടോ ചായ കൊടുക്കാനായി മാപ്പളക്ക് ആഹ് പൊളേന് പൊന്തിയതന്നേ തക്കാളിപ്പനീടെ ആഹ് ന്നാ ശരി ചായൊ
വരും ആഹ് ഓക്കെ ശരി ഇന്നാല് ശരി ആഹ് ന്നയിക്കോട്ടെ ഓക്കേ